ഓ ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് കേക്ക്ണണ്ട്.
ന്തുണ്ട് വിശേഷങ്ങള് ഓ നമ്മള് ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്ക്ന്ന്.
ആഹ് ചോർ കയിച്ചോ?
ആഹ്.
ഇല്ലൃ കഴിച്ചില്ല കഴിക്കണം.
ഓ രണ്ട് മണിയായാലും കഴിക്കത്തില്ലേ ഓ
മഴയെക്കെങ്ങനെയുണ്ട്?
ഓ ഇന്ന് മഴയില്ല നല്ല വെയില്.
എന്നെയാണ് ചോറ് സ്പെഷ്യല്?
മഴയുണ്ടോ?
എന്നായിരുന്നു സ്പെഷ്യല് ചോറിന്ന്?
മഴ ആഹ് ഇന്ന് മീൻ കിട്ടി മീൻ കറി വെച്ച്.
ആഹ് മഴയാണ്.
ഉം മഴയാണല്ലേ ന്ന് ഒരുപാടട്ത്ത് മഴയാ മഴ യെല്ലോ അലേർട്ടും റെഡ് അലർട്ടും ഒക്കെണ്ട് പക്ഷേ നമുക്കിന്ന് മഴയില്ല.
വെയില് അല്ലെ.
ഉം എത്ര ദിവസം കൂടിയാ വെയിൽ കിട്ടിയെന്ന്.
ഓ എന്നട് പരിപാടി? നി വെറുതെ ഇരിക്കായിരുന്നോ?
ആഹ് ചോറൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കുവായിര്ന്ന്.
അവരായിരിക്കും അല്ലേ
ആഹ് ങ്ങനെ ഉച്ച ഉറക്കെന്നുല്ല ഇന്ന് മഴ വെയില് ഇണ്ടായോണ്ടേ ഇച്ചിരി പണികളൊക്കെ ഉണ്ട് വീട്ടില്. കൊറേ ദിവസം കൊണ്ട് ഇങ്ങനെ മൂടിക്കട്ട കടന്നേല്ലെ വീടൊക്കെ ഒന്ന് ക്ലീനാ ക്കണം.
ഓ.
മ്മ് നിങ്ങക്ക് മഴയത്ത് വെള്ളം കേറൂ?
ഏ ഇല്ല വെള്ളം കേറുന്നൊരു പ്രദേശല്ല.
അതെ അതെ.
എന്നാ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി?
ആഹ്.
ഏ എന്നാ?
ആഹ് ഇഷ്ടപ്പെട്ട പരിപാടിന്ന് പറ്ഞ്ഞാൽ ഗാർഡനിങ്ങ്ക്കെ ഉണ്ട്.
ഓ ഗാർഡനിങ് ഉണ്ടോ? കൊറെേ വെറൈറ്റി ഫ്ലവേഴ്സ് കാര്യങ്ങള്
അങ്ങനെങ്ങ് ഒരുപാട് വെറൈ റ്റിയൊന്നുല്ല കുറ്ച്ചൊക്കെ ഉണ്ട് ഇഷ്ടമാണ് എവിടെ പോയാലും എവിടെുന്നെങ്കിലും ഒര്. കമ്പെടി കൊണ്ടുവരും.
ഓ.
അങ്ങനെ ചെമ്പരത്തികളും. ആഹ് ഇഷ്ടം ഗാർഡനിങ്ങ ചെമ്പരത്തി റോസായൊക്കെ ഉണ്ട്. പഴയ ചെടികളൊക്കെ ഉണ്ട്. ആ ചെ റോസയൊക്കെ പല കളറുണ്ട് ഉം ഉം. പക്ഷേ മഴ ഇല്ല അതിന അതിന് അതിന് വേണ്ടിയൊന്നും ഇല്ല നമ്മുക്ക്. സന്തോഷത്തിന് വേണ്ടി നടുന്ന്.
നമ്മളെ സന്തോഷം.
ആഹ്. ആഹ് അത് നമ്മൾ അതേന്നും പറ്ഞ്ഞ് നോക്ക ക്കർ കറക്റ്റായിട്ട് വരുത്തുള്ളൂ
ആ ആ
പിന്നെ
ഭയങ്കര വെയിലാണോ അതോ
ഇന്ന് വെയിലാണ്
ഉം റോസയൊക്കെ നല്ല പൂത്ത് നിന്താ ഇപ്പ മഴ പെയ്തെല്ലാം പൂവെല്ലാം അങ്ങ് കുഴിഞ്ഞു പോയി
ആഹ
ആ മഴ
ആഹ് കുക്കിംഗ് ഒക്കെ ഇഷ്ടാണോ
പത്ത്മണിയൊക്കെ ണ്ടായിരുന്നു ഓ കുക്കിംഗ ഇഷ് ഷ്ടാണ് ത് വെറൈറ്റി യോക്കെ ഉണ്ടാക്കും എ ഭയങ്കര ഇഷ്ടമാ ഇഷ്ടന്ന് പറഞ്ഞാൽ നമ്മള്
തരം ഫുഡ് ണ്ടാക്കി കൊടുക്കണം അച്ച് ഓരോന്നറും അതൊക്കെ ശരിയാണ്
ആഹ്
ഞാൻ ഇന്ന് വിചാരിച്ച വൈകിട്ട് ലഡു ഉണ്ടാക്കി കൊടുക്കാന്ന് ചോദച്ചു വൈകിട്ട് സ്നാക്സ് റവ വെ ച് ലഡു ഉണ്ടാക്കും റവ റവ അല്ല രാഗി വെച്ച് റവ വെച്ച് ണ്ടാക്കും രാഗി ണ്ടാക്കും രാഗി അറിയാമോ? ആഹ് നിങ്ങെന്താ പറയുന്നെ എന്താ കുറുമ്പല്ല ആഹ് നമ്മള് കൂരക കൂരക ന്നും പറയും റാഗി ന്നും പറയും
ഓ പലയിടത്തും പലതാണല്ലോ
ആഹ് പറയാണ്ട് പിന്നെ വേറെവിടെ മുത്താരെന്നോ അങ്ങനെന്തോ പറയും ആഹാ അതും കേട്ടിട്ടുണ്ട് പിന്നെ
പിന്നെനെയ വിശേഷം ഇനി ഉച്ചത്തേക്ക് വൈകുന്നേരത്തേക്ക് ഭക്ഷണത്തിനക്കെ ആക്കണോ?
വേണ്ട ഉച്ചയും ഉണ്ടാക്കിയതിരിപ്പുണ്ട് ചോറ് കറിയൊക്കെ ഇരിപ്പുണ്ട്
ചോറും കറിക്കേ എളുപ്പായിങ്ങനെ
ആഹ് ആ വേണ്ട വേണ്ട രാത്രി എല്ലാരും ആഹ് ഇല്ല പോഴട്ടൊന്നുമില്ല മ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് അമൃതം പൊടിയൊക്കെ കിട്ടുമോ അംഗൻവാടിൽ നിന്ന്?
ആഹ് കിട്ടും കിട്ടും സ്റ്റോ ആ കൊടുക്കും സ്റ്റോക്കാണ് അത് ച്ച് ലഡു പോലെ ആക്കും പിന്നെ പുട്ടാക്കും
ആ ഹാ ആഹ
അങ്ങനെ ഓരോന്നൊക്കെ ആക്കും
ഒരു ചെറിയ മധുരം ഇല്ലേ തിന്
ആ മധുരമണ്ട് ചെറിയതല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ട് മ് പഞ്ചസാര അല്ലേ ഉയ് ന്ന്
ആ ഓ പഞ്ചസാരം മാ ത്രല്ല അതിനകത്ത് ഈ കപ്പലുണ്ടി അങ്ങനെയൊക്കെ ഉള്ളത് പൊടിച്ച് ചേർക്കുമെന്നാണ് പറയുന്നത്
ആഹ് അങ്ങനെ ന്തെല്ലോ ഉണ്ടന്ന് പറയുന്നുണ്ട്
ഉം
ചിലവരൊന്നും ഇപ്പ ഈ കുട്ടികൾക്കൊന്നും കൊടുക്കൂല്ലേ ഈ ഒരു വയസ്സൊക്കെ ആയതുകൊണ്ട് ഇപ്പ ചിലവൾന്നും ചില പേരൻറ്സൊന്നും കുട്ടികൾക്ക് അഅമൃതപൊടി അങ്ങനെ കൊടുക്കൂല
ആണല്ലേ ആഹ്
ഓ ശരി പഞ്ചസാരയൊന്നും അധികം കൊടുത്തൂടല്ലോ കുഞ്ഞുങ്ങൾക്ക്
അതെ ഞാൻ പക്ഷെ കൊറച്ച് കൊടുക്കും അവർക്ക് വത് ഇഷ്ടാണ് പിന്നെ എന്നും ഒരേ കുറുക്കു കൊടുത്ത അവർക്ക് മടുക
ആ അത് തന്നെ നിങ്ങള് റാഗി ഒന്നും കുറുക്കി കൊടുക്കത്തില്ലേ?
ആഹ് കൊടുക്കും റാഗി കൊടുക്കും ഉ
ഏത്തയ്ക്ക കൊടുക്കതി്ല്ലെ കേട്ടിട്ടില്ലേ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലല്ലോ ഹലോ ഹലോ